ഹലോ
ഹലോ ആഹ് എന്തൊക്കെ വർത്താനങ്ങള് സുഖല്ലേ ഹലോ കേക്കുന്നില്ലേ
ആഹ് കേൾക്ക്ണ്ട്
ആഹ് കുട്ട്യേളൊക്കെ എവിടെ
കുട്ടിയൊക്കൊ ഒറ
കൊഴപ്പല്ലാതെ പോണ് കുട്ട്യേളൊക്കെ ആഹ് ഉറങ്ങണോ
ആഹ് ഒറങ്ങാലെ
ച്ചിട്ട് കടക്കേക്കാരല്ലേ
ചോറൊക്കെ വെയ്ച്ചു
ആഹ് ആഹ് പിന്നെ എന്താ കൂട്ടാനൊക്കെ ഇണ്ടാക്കിയേ ആഹ്
കൂട്ടാന് ഇപ്പം ഇന്നെന്താ എന്താ പറേല് മുരിങ്ങന്റെ താളിപ്പ് മീൻപൊരിച്ച വെറും ചോറ് അതക്കെ തന്നെ ണ്ടാക്കിട്ടുള്ളു വേറൊന്നും ഇല്ല
ഇണ്ടാക്കി ബടെ കായ്ച കുമ്പളങ്ങ രണ്ടണ്ണം ഇണ്ടായിന്നു ആ ഒന്ന് എടുത്ത് കറി വെച്ചു മോര് പാർന്നിട്ടേയ് തേങ്ങക്കരച്ചിട്ട്
ആഹ് രസാണത് കേൾക്ക
ഉം ആ അത് ഇവടെ കായ്ച്ചതാകൊണ്ട് വേറെ രസം ആഹ് ഞങ്ങള വീട്ടില് പിന്നെ അത്യാവശ്യം ആള് ഇണ്ട്
ആ അങ്ങനെ അങ്ങനെ ഉള്ളോർക്ക് കൊഴപ്പല്ല്യാ അല്ലാത്തോൽ ക്കൊ
ആഹ് അത് ശെരിയാ ഇങ്ങളെ വീട്ടില് കൊറച്ചാളല്ലേ ഒള്ളുലെ
ആഹ് അങ്ങന്ത്തെ കറ്യൊക്കെ ഇണ്ടാക്കിയാ രണ്ട് മൂന്നീസം കൂട്ടാൻ ഇണ്ടാവുലെ ആഹ് അതെ
ഫ്രിഡ്ജില് വെക്കോ
ആഹ് ഫ്രിഡ്ജി വെച്ചാണ്ടന്നെ ഫ്രിഡ്ജ് വെച്ച് പിന്നെ ഇങ്ങനെ ഉപയോക്കാൻ പാടില്ല ന്നൊക്കെ അറിയാ പ എന്നാലും എന്താ ചെ മോളൊറങ്ങാ മോന് അവ്ടെ പൊർത്ത്ണ്ട്
കളിക്കേയ്ക്കാരല്ലേ
ആഹ് ഞാൻ പറീണ കേൾക്കണ്ല്ല്യാ മൻസ്സിലാവ്ണ്ടോ
ആഹ് ചെലേതൊക്കെ മ ആഹ് കൊഴപ്പല്ല ഇപ്പൊ ചെലെ ടൈമില് റേഞ്ച് ഇഷ്യു ആയ്ക്കാരേയ്
ആഹ് റേഞ്ചിന്റെ പ്രശ്നം വര്ണ്ട്
ആഹ് പിന്നെന്താ നാല് മണിക്കിനി കടിയെന്താ
നാലു മണിക്ക് കൊറച്ച് കൊറച്ച് മുമ്പ് ഞാന്പ്പം പൊറത്ത് പോയി പൊറത്തു പോയി കൊറച്ചൊക്കെ ബേക്കറി ഐറ്റംസ് അങ്ങനെ വീട്ട് ക്ക്ള്ളെ എല്ലാ സാനങ്ങളും വാങ്ങിയൊക്ക വന്നേനി
ആഹ് ഇഞ്ഞ്പ്പം കുട്ട്യൾക്ക് അഹ് കൊടുക്കാല്ലോല്ലേ
ക്കാല്ലോല്ലേ ആഹ് കൊർച്ച് രണ്ട്, മൂന്ന് നാലീസത്തിന്ള്ളെ ബേക്കറി ഐറ്റംസാട്ന്ന് വാങ്ങി പോന്ന്
ആഹ് അങ്ങനെയാണല്ലേ ആഹ് പിന്നെ എന്താ പിന്നെ മെന പണി മെനക്കട്ല്ലല്ലോല്ലേ ഇങ്ങളെങ്ങനാ പച്ചക്കറിത്തോട്ടം ഒക്കെ ചെയ്യ്ണ്ടോ?
ആഹ് ഇന്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടാ പച്ചക്കറിത്തോട്ട ക്ക ഇണ്ടാക്ക്ണത് ഇതൊക്കൊര് ഇതല്ലേ ഇപ്പ ഞാൻ മൊളക് കുഴിച്ചിട്ട്ണ് അത് കായിച്ച്ക്ക്ണ് വഴുതന കുഴിച്ച്ട്ട്ക്ക്ണ് അതും പൂത്ത് വെര്ണ്ട് വെണ്ട പൂത്ത്ക്ക്ണ്
ആഹ് വെണ്ട വെണ്ടീന്നന്നെ ഇവടീം പൂത്ത്ക്ക്ണ് ഇപ്പോ
ആഹ് പയർ ഞാൻ കുഴിച്ചിട്ട് പക്ഷേ അഹ് കായിച്ചില്ല
തന്നെ ഞങ്ങളെ വീട്ടില്ള്ളെ കുറ്റിപ്പയറാണ് വല്ല്യ കൊഴ പ്പൊന്നുല്ല ഇന്ക്ക് പൊതുവേ കുറ്റിപ്പയർ ഇഷ്ടല്ല പക്ഷേ വീട്ടില് ഇണ്ടാക്കിയോണ്ട് അഹ് ഇപ്പം ടേസ്റ്റ്ണ്ട്
ആഹ് അതല്ല അത് മൂക്കാതെ ഞമ്മള് ആഹ് എളേത് പറിച്ച്ക്കാണ്ട് ഒടിച്ച് കഴിക്കുമ്പോ നല്ല രസാണല്ലോ
ആഹ് അതന്നെ വല്ലാതെ മൂപ്പാകാൻ പറ്റൂല അപ്പൊ ടേസ്റ്റ് ഇണ്ടാവൂല ഒരു ചണ്ടി മാതിരിയാവും അത്
ആഹ് അയിന്റെ കുരു മാത്രേ ഉപയോഗിക്കാറ്റോള്ളു
ആഹ് വീട്ടില് തെങ്ങൊക്കണ്ടോ?
ആഹ് ഇന്ക്കാ ആകൊരു തെങ്ങോള്ളു പിന്നെ തറവാട് തറവാ ട്ടില്ള്ളെ ഇണ്ട് അവിടുന്ന് തന്നെ എല്ലാരും കൂടി ഇട്ട് കഴിഞ്ഞാല് അത് ഓഹരിയാക്കും ആഹ് ഓഹരിയാക്കി കൊടുക്കുമ്പോ അപ്പം കി
ആഹ് അത് ശരി ഇങ്ങളെ സ്കൂൾ മറ്റേ വീട്ന്റെ അടുത്തന്നേണോ സ്കൂളും അങ്കൻവാ
അട് ഒരു ഗവൺമെന്റ് സ്കൂള് ഇവടെ അട്ത്ത്ണ്ട് അങ്കണവാടിം ഇവട്ന്ന് കൊറ ച്ചാണ്ട് നടക്കണം പക്ഷേ ആവശ്യന്ന്ള്ളോല്ക്ക് പോവും അല്ലാത്തോല് പോവൊന്നില്ല കുട്ടിയളെ അങ്കലവാടിക്ക് പറഞ്ഞേക്കണെന്ന് താല്പര്യള്ളോലെ ആഹ് ഞാൻ ഇന്റെ ആഹ് ഞാൻ ഇന്റെ രണ്ടാളിം പറഞ്ഞയച്ചിരുന്നു ചക്ക ഇതുവരെ ഇണ്ടായിരുന്നു ഇപ്പം ചക്കാന്റെ സീസൺ കഴിഞ്ഞീല്ലേ അപ്പം പിന്നെ ചക്കൊക്കെ തീർന്നു
ആഹ് ഞങ്ങളെ വീട്ടില് ഇപ്പതാ രണ്ടെണ്ണം ഇണ്ട് ഉം ഇബടിം അയെന്നെ ഇപ്പോ എന്താ ഇമ്മാ ചക്കപ്പൊ പറിക്കാണ് നാല് മണിക്കക്കെ ഇന്നാ ചക്ക കുട്ടിയൾക്കൊക്കെ ഇഷ്ടാണ് ഇന്ക്കും ഇഷ്ടാട്ടോ ഉം ഞങ്ങള് ചാക്കോണ്ട് ചക്ക പൊരി ചക്ക കൂട്ടാന് ഇന്ന് ഉച്ചക്ക് ചക്ക കൂട്ടാനേരുന്നു ഇപ്പ ചക്ക കഴിയല്ലേയർഞ്ഞ്ട്ടെ ക്ക പൊരി ഇണ്ടാക്കി വെച്ച്ക്ക്ണു പിന്നെ ചക്ക അട ഇണ്ടാക്കല്ണ്ട് ചക്കേന്റെ ഇങ്ങനെ വരട്ടി അങ്ങത്തെക്കെ പലേ ഐറ്റംസ് ഇണ്ടാക്കും
ട്ട് മുമ്പ് ഇന്റെ കയ്യ്യാണള്ളെ ആ ടൈമില് ഞാന് ഇതേമാരി ചക്കപ്പൊരി ഇണ്ടാക്കിയോക്കി
ആഹ് ഞാൻ വല്ല്യോര് പ ഭരണീല് വെച്ച്ക്കാണ്
ആഹ് അതന്നെയാ കുപ്പീല് ഏഹ് കുപ്പീല് ഇട്ടച്ച് കഴിഞ്ഞ് പിന്നെ തിന്നപ്പോ അത് സോഫ്റ്റായി കടക്ക്ണ്
അതാ അപ്പ അഹ് കൊ അത് ടേസ്റ്റ് ഇണ്ടാവുല്ല ആ കറ്മുറ് വരണം ഇങ്ങള് എന്താ ചക്ക പ്പൊ രി ഇണ്ടാക്കി ക്കന്നെ കുപ്പില്ക്ക് ഇട്ടച്ചീന്നോ?
ആഹ് ചൂട് ആ കൊറച്ചൊരു എളം ചൂടായപ്പം പെട്ടട്ച്ച്.
ആ ഞാന് ചില്ല് പാത്ര യൂസ് ചെയ്ത്ക്ക്ണതേ. ഉപയോഗിച്ചിക്കണ മറ്റേ അതാ അയിലാകുമ്പോ ഒന്നു കൂടി നല്ല കറുമുറു ആയിട്ട് ന്ക്കുന്ന് പറഞ്ഞ് പറയ്ണേട്ട് ഇന്റെ ഏട്ടത്ത്യേ. അപ്പൊ പിന്നെ അങ്ങനാണ്ട് വെച്ചു ഉം
പൊടിം മ എന്താ പറിയല്
ആഹ് മറ്റേ തെളച്ചെണ്ണേക്കെ ആ ഓയിലിലന്നെ ഇണ്ടാക്കല്
ആഹ് ഇ ആ് പിന്നൊരീസം
അയിക്ക് ഞമ്മള് ആഹ് ജസ്റ്റ് മറ്റേ അതിങ്ങനെ ജസ്‌റ്റൊന്ന് ഇതാക്ക്ണത് നല്ലതാ വെയിലത്ത് വെക്ക്ണതേ ഇന്നാ അഹ്ങ്ങനെ അയിമക്ക് നല്ലോം പിടിക്കും മഞ്ഞപ്പൊടി, ഉപ്പൊക്കെ
അയ്ത്തെ വെള്ളക്കൊന്ന് ഊറിപ്പോയാലല്ലേ
ആഹ് അതന്നെ വെള്ളൊന്ന് വറ്റും ചെയ്യും അതിന് വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യ്ണത്
ആഹ് ആ അത് ഞമ്മള് കൊറച്ചേരം ഉപ്പ് പരറ്റി വെച്ചാ പിന്നയ്ല് വെള്ളം കെടക്കാണല്ലോ?
ആഹ് ഇങ്ങളവിടെങ്ങനെ ക എഹ് ലോകകപ്പിലൊക്കെ? ആഹ് അഹ് ശരിയാണ് ലോകകപ്പിലൊക്കെ ഏതാ ടീമ്?
ആര് ഇന്റെ മോനോ?
ആഹ് ഇങ്ങളെ വീട്ട്ത്തോല് ഇങ്ങളെ ഭർത്താ
ഇങ്ങള് ഭർത്ത ഭർത്ത ഭർത്താവിന് പ്രത്യോകിച്ച് ടീമൊന്നും ഇല്ല്യ അതൊക്കെ എല്ലാ ടീമുക്കും കൂടും ഓല്തെ ടീമ് പുടിച്ചിട്ട് നമുക്ക് എന്ത്
ഏഹേ ടീമാണ്ലേ? കപ്പ് എടുക്ക്ണ ടീമ് ആഹ് അത് ശരി ഞങ്ങളെവടെ ചെലോരങ്ങനെണ്ട് ഞാന് ജയി ക്ക്ണ ടീമാള് പറഞ്ഞ് നടക്ക്ണാള് പക്ഷെ ഇന്റെ മൂത്ത മോള് ഭയങ്കര അർജന്റീന ഫാ നാണ് ഓള് പറയാ
ഇവടെ മോനും അങ്ങനന്നെ
മെസ്സി തന്നെ എടുക്ക അത് മെസ്സി തന്നെ എട്ക്കാറിയും ഇബടെ എളേയച്ചനോടെ തറവാട്ടില് എളയച്ചെണ്ട് അവനോട് എപ്പളും വാദിക്കോള്
ആഹ് ഇൻക്ക് പിന്നെ അയില് വല്ല്യ താല്പര്യൊന്നുല്ല്യ പിന്നെ ഞാൻ അയിനെ കുറിച്ച് വല്ലതെ ചോയ്ക്കലു ഇല്ല്യ
ആഹ് അത് ശരിയാണ് ചെരോൽക്ക് അയിനെ കൊണ്ട് നല്ല താല്പര്യംണ്ടാവും
ആഹ് ചെലോൽക്ക് നല്ല താല്പര്യാ പക്ഷെ ഇൻക്ക് വല്യേ താല്പര്യല്ലാത്തോണ്ട് ഞാൻ പിന്നയിനെ കുറിച്ച് വെല്ലാതെ അന്വേഷിക്കലില്ല
അഹ് ശരിയാണ് ഇബടെ ഈ ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ ഇണ്ടായിന്നേ അന്ന് ഇബടെങ്ങനെ ടൂർണമെന്റ് ഇണ്ടാവൊല്ലോ?
ആഹ്
അത് ഹസ് മറ്റേന്റെ ഭർത്താവ് മോളിം കൊണ്ടോയിന്നു അപ്പൊ മോള അവിടുന്ന് പോര്നന്നെല്ല അവിടെയിരിക്കാണ് ഉം
പിന്നെ ഈ ആ കണ്ടുകൊണ്ട്ങ്ങനെ കുത്തിരിക്ക്ണോല്ലേ ഓര് പിന്നങ്ങനെ കണ്ടുത്തിരിക്കും പിന്നെ അതൊന്നും വല്ല്യ ഒരു ഇതില്ലാത്തോണ്ടേ ആഹ് യാത്രൊക്കെ പോവല്ണ്ടോ?
യാത്ര പോവാറ്ണ്ടേ ഞങ്ങളിപ്പോ എന്താണ് അവധി ഉണ്ടായില്ലേ കുട്ടികൾക്കൊക്കെ സ്കൂള് കൂട്ടിയിട്ടേ അവധിക്കാലത്ത് പോയിന്ന് ഞങ്ങള് മൂന്നാറ് അവിടെ കാതിരപ്പള്ളി അവിടെക്കെ പോയി
ഉം നമക്ക് എനിക്ക് പിന്നെ പോവാള്ളൊര അവസവാ ആഹ്
രണ്ട് ഫാമിലിയി ആയിട്ട് അങ്ങനെ പോയി കുട്ടികളും
ഭർത്താവവി നാട്ടിലില്ലാത്തൊണ്ട് പോവാനുള്ളൊരു ക്യാപ്പിട്ടേല്ല പിന്നെ ഞങ്ങൾ അനിയത്തി ആഹ് ഒപ്പമാ പോവും ഉം അല്ലാതെ പോവലൊന്നുല്ല പോവണം വരുണ്ട് അടുത്ത മാസം അപ്പൊ നോക്കണം ആഹ് പോണൊക്കെ താല്പര്യമൊക്കെ തന്നെയ പക്ഷെ പോണം മഞ്ഞിപ്പോ മഴന്റെ സീസണക്കെ ആവുമ്പോ പോവല കണക്കന്നീക്കാരം
അന എല്ലാം ഉണ്ടാവുല്ലോ ഏരിയകൂടെ ക്കെ പോകാനും പണിയക്കാര വനപ്രദേശകല്ലേകാരം ടൂറിസ് ടൂറിസ്റ്റ് ഏരിയളൊക്കെ
ആഹ്
ഹലോ
ഇപ്പ ആഹ് ഇപ്പ ഇനി മഴ ടൈമില് പോവാനും പേടിയാണ് ചിലപ്പോ ആ വെള്ളച്ചാട്ട
ആഹ് അതെന്നെ അല്ലാഹ് എന്നാ പിന്നെ പറയാൻ വേണ്ടില്ലേ
ഉം
ഓരോന്നും ഇപ്പ കണ്ടില്ലേ വേറെപ്പ വിടെടുത്ത് ആഹ് അവിടെടുത്തന്നെ സംഭവിക്ക പറയാപറ്റില്ല
ആഹ് അതു ശെരിയാണ് ങ്ങള വീട്ടിൽ പശുണ്ടോ പശു ആട് അങ്ങനത്തെ എന്തേലും വളർത്തിണ് ണ്ടോ
ഇല്ലില്ലപശുല്ല കോയി അങ്ങനത്തെ സാധനങ്ങളൊന്നും യില്ല്യ
ഒന്നുല്ലല്ലേ ആഹ് അയ്ശെരി ഞങ്ങളവിടെ അയലോക്കത്തരു വീടുണ്ട് അവിടുന്ന് വാങ്ങല ഞങ്ങള് ട്ടിക്ക് പാലെടുക്കാനേ അവിടെ പിന്നെരു പശുണ്ട് രണ്ട് പശുണ്ട് ഉം
ആഹ് ഇനിക്ക് അയ്ൻ ചെടി വളർത്തണെ കൃഷി ഉണ്ടാക്കണ അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളു
ആഹ് അങ്ങത്തെ ആളാണല്ലേ ന്നാ പിന്നെ കൊറച്ച് ചാണകക്കെ ഇട്ടടുത്താ മതിയെ ചാണക അങ്ങനത്തൊക്കെ ജൈവ വളങ്ങളിടോടുത്ത നല്ല വളരും അങ്ങനെ വവരില്ലേ അതിങ്ങളെ എന്തു ചെയ്യായിട്ടറിയോ കുഴി കുത്തി കൊടുക്കായിട്ടാണ് ഞങ്ങളൊക്കെ കുഴി കുത്തിട്ട് നല്ല താഴ്ചക്ക് എന്താ ഇടും അപ്പൊ പിന്നെ കൊ ഴപ്പില്ലല്ലോ
പിന്നെ അതൊല്ല ഇങ്ങനത്തെ ഈ പശുക്കൾ വളർത്തണങ്കിനല്ല സ്ഥലും വേണം നമ്മളെ വീടിന്റെവിടന്നുകൊറച്ച പ്പുറത്തോ ഇപ്പുറത്തൊക്കെ ആവോം വേണം ക്ഷെ എന്നും സ്ഥിരായിട്ട് വീട്ടിൽ നിൽക്കണോലക്കൊന്നും മണം വരില്ലേ
വീട്ടില് മൂരിണ്ട് എന്റെ സ്വന്തം വീട്ടില് ആഹ് അവിടെ പിന്നെ ഇപ്പക് അതൊരു ഹരാണ് മൂരികളെ വളർത്തലും ഞാൻ പറയെ ഞങ്ങള്മ മക്കളെക്കാട്ടി നോക്കണേക്കാട്ടിലും നിങ്ങള് മൂരികൾക്ക് വാങ്ങി കൊടുക്കുന്ന അറിയ ഐറ്റക്കോരോ ഔഷധങ്ങളായിട്ടും മറ്റ ഓരോ മരുന്നുകളായിട്ട് വാങ്ങികൊടുക്കും അപ്പൊ ഞാൻ പറ്യേ ഞങ്ങളെന്നും ങ്ങള്ത്ര നോക്കിട്ടുണ്ടാവൂല ആഹ് അയിനെ നല്ലൊ നോക്കെ അയ്ന് എന്തേലു ഒരു വയ്യായി വന്ന അപ്പൊ പിന്നെ ഡോക്ടറെക്കെ വിളിച്ച് ചികിത്സിക്കും
അന്ന ശെരി ഞാൻ പിന്നീട് വിൽക്കട്ടോ
ആഹ് ഓക്കെ
വിളിക്ക
ഓകെ